ഹലോ ആ കേൾക്കണില്ലയാ ഓ സുഖായിട്ടിരിക്കണോ അങ്ങനെ പോണോ
ആ സുഖമായിട്ട് ആഹ ആ എന്താ ചോറൊക്കെ തിന്നോ
കഴിക്കാന ആണേള്ളൂല്ലോ ഒരു മണിയായി ആ അപ്പൊ കഴിക്കാനും ആയിത്തൊടങ്ങുന്നുണ്ട്
വീട്ടിൽ ആഹ ആഹ റെഡി ആഹ റെഡി ആയി പണിയൊക്കെ കഴിഞ്ഞൊക്കെ പണിയൊക്കെ കഴിഞ്ഞിക്കാ
ഓ ഇപ്പൊ ഫ്രീയണ് ഫ്രീയയിട്ട് ഇരിക്കാണ് ഇപ്പോ അ കൊഴപ്പൊന്നുംല്ല പിന്നെ എന്താ മഴ ഇണ്ടോടാ
ഇല്ല മഴയൊന്നുമല്ല ഇന്നല വെയിലാണ് ഇന്നലെയൊക്കെ മഴ ഇങ്ങനെ മൂടിയോന്ന് ഇന്ന് ഉച്ചക്കൊക്കതെ ഇഡിയും
ആ ആ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു ഇവിടെ ഭയങ്ക ഇടി ഭയങ്കര ഇടി ഇരു ട്ടും മൂടി ഇങ്ങോട്ട് വന്നു ഒന്ന് പാറ്റിപ്പോയി മഴ പെയ്തിട്ടൊന്
ഇല്ല ഇടി ഉം ആഹ് അതാണ് എന്തോ ചൂടണ് ഇപ്പോ
ചൂടുആണ് മറ്റത് മഴക്കാലായാ നമുക്ക് ഫാനൊന്നും വാ ണ്ടല്ലോ ഇപ്പൊ ഫേനും വേണം ഉം പിന്നെ കൊതുകും ഭയങ്കര കൊതുകാണ് കൊതുകിന്റെ വലുപ്പോ ആ ആചെ കൊതുക്കിന്റെ വലുപ്പം എന്താ ഇത്തിരി വലുപ്പള്ളൂ അതങ്ങോട്ട് ച്ചൊ റി അറിയില്ല ഇരിക്കണത അറിയില്ല അതാ രസം അത് പിന്നെ ആ കടിച്ചു കാണ്ടുങ്കട്ടെ വീർത്ത് വരുമ്പൊളാണ് കാ
ആ ആ ആ ആ അങ്ങനെ തന്നെയാണ്
ആ അത്ശരി എന്ത്‌ച്ചാ വെയിലുള്ളത് കൊണ്ടേ ഡ്രസ്സൊക്കെ തിരുമ്പിയിട്ടാലേ ഒക്കെ ഉണങ്ങും
അതാണ് പി മെഷീ ഇണ്ടായിട്ടും കാര്യല്ലല്ലോ ഇപ്പൊ വെയിലത്തൊന്ന് കാട്ടി ആട്ടി ഇട്ടെങ്ങനാണല്ലോ
എന്റെ മെഷീന് കേട് ആയിക്കണു വച്ചാ ഉണക്കണത് ഭാഗം ഇതണ്ട് ഒരു ലോഡ് ഏറിയതാ തോന്നുന്നു ഞാന് മക്കളെ ജീൻസിന്റെ പാന്റ് പാന്റും ഒരു ബ്ലാങ്കറ്റ് എല്ലാം കൂടി ഇട്ട് സാധാരണ അങ്ങനെ ഇടലുണ്ട്. അത് ഇട്ട് കഴിഞ്ഞേല് അപ്പൊ കറങ്ങി പിന്നെ പിറ്റേന്ന് അത് കഴിഞ്ഞിട്ട് ഇട്ടപ്പൊ എന്തയാലും കറങ്ങൂല എന്നാ കഴിഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഒ ഒന്നും കൂടെ നോക്കി അപ്പൊ കറങ്ങിട്ടോ അപ്പൊ വെച്ച് ആ കൊഴപ്പില്ലാച്ച്. പിന്നെ ഇട്ടോക്കുമ്പോ ഇപ്പൊ കറങ്ങണന്നല്ല. ഇനി അത് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാന് ഞങ്ങള അയൽവാസിനോട്
ഇട്ട് ഒരുപാടായോ ഗേറണ്ടി ഉണ്ടോ?
ഗ്യാരണ്ടി അഞ്ചു വർഷേ കഴിഞ്ഞു അത് കഴിഞ്ഞു. അഞ്ച് വർഷായി ആ അഞ്ച് വർഷം കഴിഞ്ഞു. രണ്ടായിരത്തി പതിനെട്ടിലൊക്കെയാണ് ആ അയ്നങ്ങനെയല്ല അത് ഞാന് ഞങ്ങൾ അയൽവാസിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോര് പറഞ്ഞു വേറൊരാട് പറഞ്ഞപ്പൊ അയാള് പറഞ്ഞു രണ്ട് മോട്ടറാണ് ഉണ്ടാവുക ഒന്ന് നമ്മള് തിരുമ്പണേക്കും ഒന്ന് ഉണക്കണയിക്കുവാണ് ഉണ്ടാവാ, ഇതിപ്പോ അത് പണിയാൻ മോട്ടർ കേടുവൻ അതിക്കാരം മാറ്റണം അത് കേട്ടപ്പോ എനിക്ക് പേടിയായി കാരണം ആ മോട്ടറൊക്കെ മാറ്റി നല്ല പൈസ വരൂല്ലേ? അവ അപ്പ ഞാൻ പറ എന്നാ വേണ്ടട നിന്നോട്ടെ ഒണക്കീല്ലേ കൊഴപ്പോന്നൂല്ല്യാ പറഞ്ഞു. അത് പിന്നേ അത് കഴിഞ്ഞ് വേറൊരാളോട് പറഞ്ഞപ്പോ അയാള് എന്നോട് പറഞ്ഞു അത് ലോഡ് ഏറിയാ ഉണ്ടാവും പറഞ്ഞു. ഓലോ മെഷീൻ അങ്ങനെ ലോഡേറീറ്റ് ഇതായത്. ന്ന്ട്ട് ഓല് ആ നന്നാക്കാൻ വജ്ജുന്ന ആള് ആയി കൈലിട്ട്ക്കാണ്ട് എന്തോ കാട്ടിയപ്പോയേക്ക് അത് ഇതായി പൈസൊന്നും എനക്ക് കൊടുക്കേണ്ടി വന്നില്ലാ പറഞ്ഞെ അത് കേട്ടപ്പോ എനിക്കൊര് സമാധാനം
ആ ആ എങ്ങനെ ആലും ഒന്ന് കാട്ടിക്കൊടുത്താല് അറിയാലോ എന്നാ പിന്നെ നമ്മക്ക് എന്നാ മയക്കാലത്താണ് ഒണക്കാൻ ആവശ്യയൊള്ളൂ വേനൽക്ക് അയിന്റെ ആവ ശ്യല്ലേ. ഒന്നയിലിട്ടണ്ട് ഒണക്കിയാല് എന്നാ പിന്നെ നമ്മക്ക് വെയിലത്ത് വെയ്ല് ചെറിയെര് വെയില് തട്ടിയാലും ഒണങ്ങും.
ആ ഞാന് ഇതേ പോലെ മഴക്കാലത്ത് തിര്മ്പല് ഇല്ല മഴ കാലത്ത് ഒണക്കാനാണ് ഞാൻ ഉപയോഗിക്കല് എപ്പഴും ഉം യ് മക്കളെ യൂണിഫോം ഒക്കെ ഒണങ്ങണെ
ആ അതാണ്. എത്ര രണ്ട് കൂടം ഇണ്ടായാലും ഒണങ്ങി കിട്ടൂല്ലാ മഴ
ഇല്ല്യാ യൂണിഫോമിന് പാൻ്റിനൊക്കെ ബയങ്കര കട് ട്ടിയാണ്. ഉം അന്നേരെ ഒന്നും ഒണങ്ങി ട്ടില്ല. അങ്ങനെ ഉണ്ട് ഒന്ന് ശെരി പിന്നെ ഇപ്പോ യൂണിഫോം നിർബന്ധം ആക്കിട്ടില്ലാ സ്കൂളിലൊന്നും അവടെ അവടെ നിങ്ങക്കൊക്കെ
അണ്ടേ ആ അവടെ ആദ്യ പുതാതായി ചേർന്നവറ്ക്കൊന്നും ആയി ല്ലാ ആദ്യ ഓല കുട്ടികളാമ്പോ ഓര്ക്ക് പിന്നെ നിർബന്ധാ ഓർക്ക് തൊടകത്തിലെ ഇടേണ്ടി വന്ന്
ഓര്ക്ക് പഴയ യൂണിഫോം ഒണ്ടാവേ പുതുതായിട്ട് ചേർന്ന കുട്ടികൾക്ക് എന്ന് വെച്ചാല് പുതിയത് കൊടുത്തിട്ട് തുണി കൊടുത്തിട്ട് വേണ്ടേ അവടെ ഉം അവടെ പിന്നെ എന്റെ മോന്റെ സ്കൂളിലൊക്കെ അതേമാതിരി പതിനഞ്ച് ജതിക്ക് തൊട്ടി ഇടണം എന്ന് പറഞ്ഞിര്ന്നു അപ്പൊ ഞങ്ങള് തുണിയൊക്കെ എട്ത്ത് അടി അടിച്ച് ടൈലർ റെഡിയ ആക്കിണ് ഒരാഴ്ചാ അയിന് അടിച്ച് വെച്ചിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ മോന്റെ കയ്യില് പൈസ കൊടുത്ത് വിടാ ആയിരത്തി നന്നൂറ് രൂപയാണ് രണ്ട് കൂട്ട യൂണിഫോം അടിക്കണേന് ആ ഷർട്ടും പാന്റും ആ
ആ ഷർട്ട് ഷർട്ടിന് അടി അടിക്കൂലി കൂടും പറഞ്ഞേക് പാന്റീനും വരൂല്ലേ ആ ആ ആ
ഒള്ളാതാ അങ്ങനെ അപ്പൊ രണ്ട് കൂട്ടം വേണ്ട ഒര് കു ഇല്ല ഒര്ക്ക് കിട്ടൂല്ലാ അപ്പൊ നാലാം ആ ആ ഗവൺമെന്റ് സുകു അവര് അത് എയ്ഡ് സ്കൂളാണ് എയ്ഡ് സ്കൂളായോണ്ട് യൂണിഫോമിന്റെ തുണി നമ്മള് പൈസ കൊട്ത്ത് വേണം പക്ഷെ നമക്ക് ലാസ്റ്റ് അവര് ആറുന്നൂറ് രൂപ അക്കൗണ്ടക്ക് പ
മോളെ സ്കൂള് ഓക്കെ ഉം
ആ അത് പറഞ്ഞു അറൂ ആറ്നൂറ് രൂപയുടെ ഒര് കൂട്ടാം യൂണിഫോം തന്നെ ഒണ്ടാവൂല്ല്യാ അട്ക്കൂലിയും തുണി കൂലിയും ആറ്ന്നൂറിറെ മേലേ വേണം പിന്നെ കിട്ടിയാതായി അത്ര ഒള്ളൂ ഇപ്പോ
ആ അതായി ശെ ചെല സ്കൂളിലൊക്കെ യൂണിഫോം കൊ കൊട്ക്കാണ് അതെല്ലാം ലബാണ് റെഡിമെയ്ഡ് യൂണിഫോം കൊട്ക്കാണ്
ആ ഓ റെഡിമെയഡ് യൂണിഫോം നമക്ക് ആ മെ എന്തോര് ലാഭാച്ചിട്ട് അങ്ങനെ ആ ആവണം പിടിഎ കാരൊക്കെ നന്നാവണം കമ്മറ്റിക്ക് ഓരാണ് അയിന് റിസ്ക് എട്ത്ത് മുന്നിക് എറങ്ങണം കാരണം തുണി ഇതൊക്കെ ഗവൺമെന്റ് കൊടുക്കും പശെ ബാക്കിയെള്ളതും കൂടെ ഒര് എറങ്ങാണ് എന്നട്ട് സ്ട്രോങ്ല്ലാ കമ്മിറ്റി വേണം എന്നാലെ ഓക്കേ ആണ് അങ്ങനെണ്ടോ ഇതിപ്പോ അതൊന്നു ഇല്ലാഞ്ഞാല് നമ്മക്ക് ഇ അതാണ് ഈ കഴിയാത്തവർ ഉണ്ടാവും
അതാണ് അടിക്കൂലി താങ്ങാൻ കഴിയൂല്ലാ ശീലപ്പ എങ്ങനെ എങ്ങനെയങ്കിലും ആ അടിക്കൂലി താങ്ങാൻ
ഉം പിന്നെ ഗേൾസിന്റെ ഡ്രെസ്സ് തന്നെ അടിക്കോണേര് ഇഷ്ടം പോലെ ആ ആൾക്കാര് ഉണ്ട് ഇത് ഇപ്പോ ബോയ്സിൻ്റെ പാന്റ് അടിക്കാൻ ആൾ കുറവാണ് അത് ജെയിംസ് മാത്ര അടിക്കോള്ളൂ അതാ ഒള്ളത്
ആ ആ ആ കടയില് കൊടുക്കണം അപ്പൊ ഒർക്ക് റൈറ്റ് കൂടുതലേക്കാറും നമ്മള് വീട് ടുകൾലൊക്കെ കൊടുത്താല് കൊറച്ചൊക്കൊന്ന് കൊറയും പക്ഷെ അതെല്ലാരും അടിക്കൂല ഈ പാ ന്റും ഷർട്ട് ഒന്നും.
ഇല്ല അതാണ് പാന്റ് എല്ലാരും അടിക്കൂലെ ഷർട്ട്
ഇല്ല ആഹ് ഞാന് ഇന്റെ മോള് എൽ. കെ. ജി. യിലായന്ന് ഷ് മ്പെറ്റിക്കോട്ട് അടിക്കണെങ്കി ഷർട്ട് ആണല്ലോ അത്ങ്ങട്ട് സാധാരണ വീട്ടിലില്ലോലൊന്നും അടിക്കൂലാറഞ്ഞു ഒക്കെ ഇങ്ങട്ട്കാ പിന്നെ ഞാൻ ഒരുപാട് തെരബയെ കടകളിലാണ് കൊടുക്കേണ്ടി വന്നത് ഷർട്ട് ഒരു വിധ ആൾക്കാരും എടുക്കും പൈസ ആ അതാണ്.
പിന്നെ എന്താച്ചാ നമ്മള് എത്ര പൈസായാലും നമ്മള് അപ്പോ അവിടെ യൂണഫോം അല്ലേ നമ്മള് നോ ക്കൂലല്ലോ നമ്മള് വേഗം കൊടുക്കും അത് നിർബന്ധല്ലേ ഉം ആഹ് അതാണ് പിന്നെ കളർ ഡ്രസ്സുകളൊക്കെ നമ്മൾ റെഡിമയ്ഡ് ഇങ്ങനെ ഇട്ക്ക്ണത്കൊണ്ട് പിന്നെ അത് അടിക്ക്ണ പ്രശ്
ആഹ് യൂണി ഫോം ആണോ ഫുള് എല്ലാ ദിവസ്‌ യൂണിഫോം ആണോ അ വിടെ റെഡി കളർണ്ടോ കളറ്ണ്ട് ആഹ് ആഹ്
ച്ചെട ബുധനാഴ്ചടാ കളർ ഡ്രസ്സ് ഇടാ
ആഹ് അങ്ങനൊരു ദിവസം വാണ്ണം അല്ലെങ്കി പെരുന്ന കിടക്കുന്ന ഡ്രസ്സ് ഒന്നും എവിടുക്കും ഇടൂലല്ലോ സ്കൂള്ണ്ടായി പിന്നെ എവ്ട്ക്കും പോക്ണില്ലല്ലോ ഉം അതാണ് വലുപ്പം കൊറിം അതാണ് ഇല്ലത്
പിന്നെ മദ്രസ്ക്ക് പോണതോണ്ടേ അങ്ങനെ ഇടും ഉം ഏഹ് മദ്രസക്ക് യുണീ ആൺകുട്ട്യാൾക്ക് യൂണിഫോം ഇല്ല
ഏഹ് ഇല്ല ഞങ്ങളവടൊക്കെ വെള്ള ഷർട്ടും വെള്ള ഷർട്ട് വാ ആണ് പാൻ്റ് പിന്നെ ഈ തുണിട്
ആഹ് ആഹ് ആഹ് വൈറ്റ് പാന്റും ഷാ വൈറ്റ് തുണിം ഏഹ് വൈറ്റ് ഷർട്ടും തുണിം പെൺകുട്ടികൾക്ക് പർദ്ധ. ആഹ് ആഹ് ഇവിടെ മദ്രസില് പെൺകുട്ടിയാക്ക് പർദ്ധണ്ട് അത് ഓർമല്ല്യ ഇറ്റൊരു ഓർമേ ഇല്ല്യ മു
വെള്ള എ കറുപ്പ് മഫ്ത് കറുപ്പ് കറുപ്പ് പർദ്ദിം വെള്ളം മഫ്തിം കളർ പർദ്ദ പറ്റൂല്ല ആഹ് ആഹ്
വീട്ട്ന്ന് പോണണ്ടാവുമ്പളേ നമക്ക് അതിൻ്റെ ഓർമ്മണ്ടാവുള്ളു അത് ശരി ആഹ് അഹ് ഇല്ല്ഇല്ല്യ ആഹ് മൂ മൂന്ന് മക്കളാണ് മൂന്ന് ആൺ ളാണ് ക്ഷെ ഇവിടെ ഞങ്ങൾക്ക് മദ്രസ്
ഓ പോയി രണ്ടാള് പോയി മൂത്തയാക്ക് ഇനി സ്കൂള് കിട്ടിയിട്ട് വാണം. കൊട്ത്തിട്ട്ട്ട്ണ്ട് ഡിഗ്രീന്റെ ഫസ്റ്റ് ട്രയല് വന്നൂ ക്ഷെ ട്രയലില്ല്യ പേരില്ല കാര്ണം മാർക്ക് കൊറവാണ് എഴുപത്താറോ എഴുപത്തഞ്ച് ശമാനം മാർ ക്കേള്ളു ട്രയല്ലില്ല്യ പിന്നെ മറ്റെള് പത്താളാസ്സ് പഠിക്ക്ണ് ണ്ട് ഒരാൾ അഞ്ചാ ക്ലാസ്സില് ര് രണ്ടാളും സ്കൂൾ പോയിണ്ട് ബാക്കിയുള്ളവരവിടണ്ട് ഓൻ പോയിട്ടില്ല ഓനവിടെ വീട്ടിലുണ്ട്. കിട്ടീട്ട് വേണം പോളിക്ക് കൊടുത്തിട്ട്ണ്ട് ഉം അഹ് അ പിന്നെ ആണല്ലോ ലാസ്റ്റ് ഡേറ്റ് ഇനി ഇരുപത്തി രണ്ടാണ്.
ആഹ അല്ല ട്രയല് വരണംന്നില്ല ചെല പോകാനല്ല കുറച്ചൊക്കെ കഴിഞ്ഞ ലാസ്റ്റ് അലോട്ട്മെന്റൊക്കെ വന്ന വന്നിട്ടല്ല അപ്പോ ആുൾ ആൺകട്ടികള പിന്നെ ലാസ്റ്റക്ഒക്കെ കിട്ടലുണ്ട് എത്ര മാർക്ക് കുറവായാലും പെൺകുട്ടികളാണ് കൂടുതൽ മാർക്കില്ല പോലും ഉണ്ടാവാതിക്കും അപ്പൊ ഓൾക്ക് ട്രായല്ലധികം പെൺകുട്ടി കുട്ടികൾക്കാണ് കൂടുതൽ സീറ്റും ഏഹ് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും ഒക്കെ പോവുക അത് നീ എവിടെ പോയാലും ഏത് ക്ലാസ്സില് പോയാലും ആഹ് ആം ബോ ആഹ് ഗേൾസിനെക്കാട്ടിലും ബോയ്സ് ആണ് കു ഏ ബോയ്സിനെക്കാട്ടിലും ഗേൾസ്ണ് കൂടുതൽ ഇണ്ടാവുക
എല്ലോടത്തുംന്നല്ലേ വേൾസന ഏ ഇരുന്ന് പഠിക്കും ബാക്കിുള്ളവർക്ക് കളിക്കണം അവടെ സ്വരം മാത്രമേ
മു മു ചെല ഇനി ആ ആൺകുട്ടികളെ നോൽക്ക് ചെലപ്പോ ഭയങ്കര മണ്ടേന് ഒരു ശ്രദ്ധിച്ചാല് നല്ല മണ്ടേക്ക് പെട്ടെന്ന് കയറും.
എന്ത് ക്ലാസ്സില് കേൾക്കണം. പറയണത് മതി അത് അങ്ങനെയുണ്ട് ഏത് വീട്ടിലെ അല്ലെങ്കിൽ ഫോണേ ഉള്ളൂ? അതിന്റെ കാര്യം പറയണ്ട ഒഴിവ ആക്കി കൊടുത്തക്കാണ് ഒരാൾക്ക് ഇത്ര ഒരാൾക്ക് എത്ര സ്ഥാനം അത് കഴിഞ്ഞ് പിന്നീ രണ്ടാമത് റോട്ടേട്ട് ഇയാണ് ഇതന്നെ ത ആയ എന്താണ് ഒരാള തിരക്കല്ല ഒഴിഞ്ഞ കിട്ട് രണ്ട് മൂന്നും കുട്ടികളുടെ വീട്ടില ആ ഫോണ
സമയ ഓന്ന സമയ കണക്ക അപ്പൊ ഇത്ര സമയം ഒരാൾ ഏറെടുത്തണെങ്ക
ആഹ വേണം പിന്നെ അതിലേറെ രസ എന്താച്ചിട്ട് ഒരാൾ ഒന്ന് കയ്യില് പിടിക്കണം ഫോൺ രണ്ടാ അപ്പൊ എന്ത മറ്റള പോയി നിന്ന് കണ്ണും അത ആണ് ഒച്ചയ്ക്ക് കാണുന്നുല്ല ഓളോപ്പിരുന്ന് കാണും പിന്നെ അവനന്റെ കയ്ൽ ന്റെ കയ്ൽ പിടിച്ചിട്ട് ഇൻക്കുംഓയോന്റെപ്പം കാണ് ണം
അഹ് അഹ് അഹ് ന്നെ ഫോണില്ലാതെ കയ്യുല, പിന്നെ ഫോൺലെ പറഞ്ഞിട്ടും കാര്യല്ല എല്ലാതും ഇപ്പോ ഫോണിലാണ്.
ആഹ്
സ്കൂളും കാര്യങ്ങളും വർക്കും ഒക്കെ ഫോണിലണല്ലോപ്പോ രാവ് ലെ എണീക്കുമ്പോ തന്നെ വാട്സപ്പ് നോക്കിറ്റാണല്ലോ
ആഹ് ഇന്നിപ്പോ ര രസ് ആ്ഹ് ഇന്നിപ്പോ നല്ല രസ്ണ്ടകണ് ഇന്റെ രണ്ടാമ മുത്തൊന്ന് സാധാണ ഡെയിലി ഒമ്പതരക്ക് മദ്ർ ക്ലാസൊടങ്ങണതാണ് ഞാൻവേ ചോറിനരിട്ട് ചോറിനരിട്ടപ്പ നല്ല വേവ്ള്ള അരിയണ് കൊണ്ടെയിട്ട് ചെയ്ത് എട്ട് അമ്പപത്തഞ്ചിനവ പോം അത് ഞ നോ ചോറ് വേന്തിട്ടില്ല ഇനി രാവിൽതത്തെക്കെ ദോശണ്ടായിക്കോു ടെ ദോശ എടുത്ക്കാണ്ട് പാത്രത്തിലാക്കി കഴിഞ്ണ്ട് ഒൻ ഫ ഫോണില് വാട്സപ്പ്ക്കുമ്പന്നോട്റയുംന്ന് പത്തരക്കാണ് ഉമ്മച്ചി ക്ലാസ്. ന്ന്റഞ്ഞു നന്നായി അത് പോണോനെട്ത്തുക്കുണു രാവിലെ നീച്ചപ്ളെ ഫോൺ എടുത്ക്ക്ണു ഫോൺ എടുത്തിട്ട് എന്താ പണി യൂറ്റൂബിലാണ്. അത അതെ
ആ എന്നാ ശരിട്ടോഎന്നാ ഒക്കെ
ആ ഓക്കെ
ആഹ് ആഹ്